കേക്കാമോ?
ആഹ് കേക്കാം കേൾക്കാൻ പറ്റുന്നുണ്ടോ?
ആഹ് എനിക്ക് കേക്കാം
ആഹ് ഞാനേ അകത്തെ റൂമിലിരിക്ക. ഇവിടെ റേഞ്ച് ഇല്ല കൊച്ച് ഉറങ്ങിയില്ല. അപ്പൊ ഞാൻ തൊട്ടിക്കകത്തിട്ടിട്ട് അവനി ങ്ങനാട്ടിക്കൊണ്ടിരിക്കുവ അഹ് ഉറങ്ങുന്നില്ല ഉം അപ്പൊ വെളിയിലി റങ്ങിപ്പോയാലേ ഇവ പിന്നേം കിടന്ന് ബഹളം വെയ്ക്കും അപ്പൊ ഞാൻ വിചാരിച്ച് ഇവിടെ ആഹ് റേഞ്ച് കിട്ടുന്നില്ലേ പറഞാതി കേട്ടില്ലേ അപ്പ ഞാൻ വെളിയിലോട്ട് എറങ്ങാം
ആഹ് ഇപ്പൊ കൊഴപ്പോന്നുമില്ല നന്നായിട്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്
ഓം ഭയങ്കര നിർബന്ധം നേരത്തെ ഉറങ്ങിയതാ. പിന്നെ ഉറങ്ങീട്ട് പിന്നെയും കിടന്ന് കരച്ചിൽ അങ്‌നെ ഞാൻ തൊട്ടിയിലെടുത്ത് വെച്ച് ആട്ടി കൊൻ
ആഹ്
ഉം
പിന്നെ ഇന്ന് അവധില്ലായിരുന്നോ?
ഓഹ്
അപ്പം ആഹ് ഞങക്ക് എക്സാം കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കോളേജി പോയിട്ടില്ല
എന്നായിരുന്നു എക്സാമ്
എക്സാം കഴിഞ്ഞത് എന്നായിരുന്നു പതിനഞ്ചാം തീയതി
ആഹ് ഇന്ന് ഇരുപത്തി എത്രാണ്ടായി ഇരുപത്തി ആറ്
ആ ആ ഞാൻ പിന്നെയിപ്പതുവരെ പോയില്ല
ഉം അടുത്ത ഇത് സെമസ്റ്റർ തൊടങ്ങിയ നിങ്ങക്ക്
തേർഡ് ഇയറിന്റെ ഫിഫ്ത് സെമസ്റ്റർ
ആ ഇനി ഒന്നൂടല്ലേ ഒള്ളൂ
ആ ഈ ഒരു വർഷോടെ ഉള്ളൂ ഓ എങ്ങനെ എങ്കിലും ഒന്ന് കഴിഞ്ഞാൽ മതി
പെട്ടെന്ന് പോയില്ലേ മൂന്ന് വർഷം എനിക്ക് നിങ്ങള് കേറിയതാ നമ്മളില്ലെ ക്ലാസിന്റെ ടൈമിൽ പറഞ്ഞതേ ഓർമ്മയുള്ളു
ഇപ്പോഴും ഡയറ്റീന്ന് ഇറങ്ങിയിട്ടില്ല
ആ അതാണ് എനിക്കിപ്പോഴും നിങ്ങളില്ലേ ക്ലാസ്സുണ്ട് പോണം നോട്ടൊക്കെ പകുതിയായി എന്നൊക്കെ പറഞ്ഞില്ലായി എനിക്ക് അതേ ഓർമയുള്ള് അത് കഴിഞ്ഞ് പിന്നെ പോയത് ഒന്നും ഓർമ്മയില്ല പിന്നെ ശിൽപ്പയുടെ കല്യാണം കഴിഞ്ഞ് എന്റെ കല്യാ ഞ്ഞ് എനിക്ക് കൊച്ചായി
ആ അതാ അതാ ഇപ്പൊ ഇതാന്ന് പറഞ്ഞതങ്ങ് പോവും ഇപ്പ തന്നെ ജൂലൈ ആവാറായി പിന്നെ ഓണം വരും പിന്നെ ഓണത്തിന്റെ അവധി പിന്നെ നവംബർ ഡിസംബർ ആവുമ്പോഴത്തേന് അടുത്ത എക്സാം വരും പിന്നെ ക്രിസ് ക്രിസ്മസിന്റെ അവധിയൊക്കെ കഴിഞ്ഞ് ജനുവരി ക്ലാസ് തുടങ്ങി മാർച്ച് ഒക്കെ ആവുമ്പോഴത്തും തീരും
അടുത്ത മാർച്ച് എട്ടേ ആകുമ്പത്തേക്ക് കഴി അത് കഴിഞ്ഞ് ഇനി പി എസ് സി അല്ലേ നോക്ക
ആ പി എസ് സിക്ക് ആർച്ച എവിടെങ്കിലും പോന്നോ പി എസ് സിക്ക്
എനിക്ക് ഇപ്പ പോവാൻ പറ്റത്തില്ല പറഞ്ഞ കണക്ക് അടുത്ത വട്ടം പോവാൻ പറ്റും അടുത്ത മാർച്ച് ഒക്കെ ആവുമ്പോഴത്തേക്ക് പോയി പഠിക്കാൻ പറ്റും അപ്പത്തെ ഇവന് ഒരു വയസ്സൊക്കെആവും അപ്പ അങ്ങ് അമ്മയുടെ അടുത്ത് നിർത്താന്ന് പറഞ്ഞ് അത് കഴിഞ്ഞ് പോയി പഠിക്കാൻ പറഞ്ഞു
ആഹ് ഇപ്പം ആഹ് ഇപ്പൊ കൊറെ എക്സാം വരുന്നുണ്ട്
ഇപ്പളേത്
പക്ഷെ ഒന്നും നോക്കിട്ടില്ല എന്തോ ആണോ എന്തോ
അയ്‌ന് ഞാൻ എത്ര എണ്ണം എഴുതിയില്ല നാല് മൂന്നാലെണ്ണം എഴുതിയില്ല
അങ്ങനെ കൊഴപ്പില്ലയോ കൺഫോം കൊടുത്തിട്ട്
ആപക്ഷെ എന്റെ ലോക്കായി പ്രൊഫൈൽ ഇതുവരെ ലോക്ക് ആയിട്ടില്ല ചിലര് പറയും മൂന്നെണ്ണം എഴുതിയില്ലേ ലോക്കാവും പിന്നെ എഴുതോക്കത്തില്ല പക്ഷെ എനിക്ക് ഇന്നലെ കാ ൻഫർമേഷൻ ചെയ്യാൻ വന്നു
ഈ എഴുതാത്തയക്കെ കൺഫ കൺഫർമേഷൻ കൊടുത്തതാന്നോ
ഓഹ് കൊടുത്തിട്ട് എക്സാം ഡേറ്റ് വരും അന്നേരം അതൊന്നും എഴുതാൻ പറ്റിയില്ല ഇവൻ ഇല്ല ഡെലിവറി ആയ സമയത്തൊക്കൊയിരുന്നു കൊറെയൊക്കെ അത് മറ്റേത് ഒരു മാസം പരീക്ഷ കഴിഞ്ഞാ പിന്നെ ഒരു മൂന്നാല് മാസം കഴിഞ്ഞല്ലേ വരത്തുള്ളൂ കഴിഞ്ഞ മാസം എനിക്ക് ഒര എല്ലാ ശനിയാഴ്ച പരീക്ഷ ഉണ്ടായിരുന്നു ആ മാസം തന്നെ മൂന്ന് നാല് പരീക്ഷ ഉണ്ടായിരുന്നു എല്ലാ ആഴ്ചയിലും പരീക്ഷ അല്ലെങ്കിൽ ഒരെണ്ണം വന്ന് എത്ര നാള് കഴിഞ്ഞായിരിക്കും അടുത്തയൊരെണ്ണം വരുന്നത് ഇത് കഴിഞ്ഞ മാസം എത്ര എണ്ണം ഉണ്ടായിരുന്നു ഈ മാസം ഇരുപത്തി മൂന്നിനെങ്ങാണ്ട് ഒരെണ്ണോണ്ടായിരുന്നു ബുധനാഴ് ച്ചയെങ്കാണ്ട് ഒരെണ്ണം ഉണ്ടായിരുന്നു അതും എഴുതൻ പറ്റിയില്ല ഇവനെയും കൊണ്ട് പോകാൻ പറ്റത്തില്ല ഇപ്പ ഭയങ്കര നിർബന്ധാ
ആഹ് കൊച്ചു കരയും ആ സമയം ഇപ്പൊ നമക്ക് പറയാൻ പറ്റത്തില്ല
ഉം നമ്മളിപ്പോ ഒന്നരയ്ക്ക് കയറിക്കഴിഞ്ഞാൽ അവര് എന്തായാലും മൂന്നര ആയിട്ട് അതിനകത്ത്ന്ന് ഇറക്കത്തോളൂ വന്നന്ന് പറഞ്ഞാലും അപ്പൊ ഇവ അത്രെ നേരം ഇരിക്കത്തില്ല ഇപ്പൊ നമ്മള് എന്തുവാരുന്നു ഒറക്കിവെച്ചിട്ട് പോയാലും കുറച്ച് കഴിയുമ്പോ എഴുന്നേക്കും പിന്നെ ആര് എടുത്താലും കരച്ചിലക്കിത്തില്ല ഞാൻ തന്നെ എടുക്കണം അങ്ങനെ കുഴപ്പോണ്ട് അപ്പൊ അത്രയും നേരം കിടന്ന് കരഞ്ഞാ പിന്നെ അതിലും വലിയ പിന്നെ വല്ല പനിയോ അതോ ഇതോ എന്തേലും ആവോ വെറുതെ എന്തിനായിട്ട് കരയിപ്പിക്കുന്ന അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇനിപ്പോ പോട്ട് അത് എഴുതണ്ടന്ന് പറഞ്ഞ്
ആ ഇനിയിപ്പോ കോച്ചിങ്ങിന് കോച്ചിങ്ങിന് പോകണ്ടേ അടുത്ത വർഷം
ആ അടുത്ത വട്ടം കൊച്ചിങ്ങിന് പോണം ന്തു വച്ചാ നമ്മക്ക് ഇനി അട്ത്ത എൽ പി യു പി അയിന് മുമ്പ് കേറ്റട്ട് എഴുതി എടുക്കണം കേറ്റട്ട് ഈവട്ടം എഴുതാൻ കൊടു ത്ത് കൊടുക്കാന്ന് വെച്ചിട്ട് ആ റ്റൂ എഴുതണം ഓ വണ് കിട്ടിയല്ലോ റ്റൂ അതിനി ഇപ്പം ഇതേ കണക്ക് എഴുതാൻ പറ്റിയില്ല ഇവ ട്ടം എഴുതണന്ന് പറഞ്ഞിരുന്ന
ആ ആ അങ്കെ ആർച്ച എഴുതാൻ വരുമ്പോഴത്തേന ഞങ്ങളും വരും
ആഹ് അതാ ഞാൻ പറയാൻ പോ ഇനി നിങ്ങളുടെ ടൈമിൽ എഴുതാൻ പറ്റത്തുള്ളൂ അപ്പൊ ഇവനേും കൊണ്ട് പോവാൻ പാടാ അത്ര നേരം ഒന്നും വനിരിക്കത്തില്ല അതുകൊണ്ട് ഞാൻ എഴുതില്ല ഞാ കൊടു
ആ
അപ്പൊ ഞാൻ വേച്ച് കൊറച്ചൂടെ കഴിഞ്ഞിട്ട് പഠിക്കാൻ ഇപ്പൊ വന്നാലും ഒന്നും ഓർമ്മിക്കത്തില്ല ഇതിന്റെ കൂടെ പഠിക്കാനും പറ്റത്തില്ല ഭയങ്കര പാടായിരിക്കും ഇവനെ നോക്കുന്ന തന്നെ നമുക്ക് അതിന്റെകൂടെ ഒന്നും നടക്കത്തില്ല വീട്ടിലെ ജോലിയും ഇവിടെ ആരു ലല്ലോ അമ്മയും കൂടില്ലാത്തോണ്ട് ഇല്ലാത്ത ഞാൻ തന്നെ ചെയ്യണം അപ്പം അതും ഇവനേും കൂടെ നോക്കുമ്പോഴത്തേക്ക് ഒരു വരിയാ അതുകൊണ്ട് ഞാൻ വേച്ച് ഇപ്പൊ പഠിക്കണ്ടാ ഇപ്പൊ പഠിച്ചാലും അത് കിട്ടാ കിട്ടത്തുല്ലാ
ആ ഇനിയിപ്പ സൈക്കോളജി ഒക്കെ ഒന്നേന്ന് പറഞ്ഞ് പഠിക്കണ്ടേ
ആ നിനക്കും വല്ല ഓർമ്മയുണ്ടാ
എനിക്കൊന്നും ഓർമ്മയില്ല കൊറെേ പിയാഷ് അതൊക്കെ ഓ
ആഹ് വൈകോട്ടി എനിക്ക് അതേ ഓർമയൊള്ളു പക്ഷെ അത് കഴിഞ്ഞവട്ടം ഞാൻ എന്തോ ചെയ്തത് ഒന്നും നോക്കിയില്ലായിരുന്നു അയിന്റെ തലേന്ന് ഫസ്റ്റ് കിട്ടി സത്യം പഠിച്ചില്ല ആ സമയത്തും ഇതല്ലായിരുന്നോ അപ്പൊ ഞാൻ എന്തോയത് തലേന്ന് തലേന്നാണ് രണ്ട് മൂന്ന് ക്ലാസ് ചുമ്മാ ഇര്ന്ന് ക ണ്ട് അന്നിട്ട് പോയിരന്ന് കറക്കി കുത്തി എഴതി എന്തോ ഭാഗ്യത്തിന് അത് വീണ് അങ്ങനാ കഴിഞ്ഞ് കിട്ടിയത് ഇവട്ടന്നാലും അങ്ങനെ എമ്പ ത്തഞ്ചുണ്ട്
ആ
എൺമ്പത്തിരണ്ട് മതിയല്ലോ എനിക്ക് മാർക്കൊന്നും ഒരു കാര്യല്ല കിട്ടിയാൽ മതി മൂന്ന് മാർക്ക് കുറഞ്ഞായിരുന്നു എന്തോ ചെയ്തേനെ ഞാൻ എന്തോ ഭാഗ്യത്തിന് അത് കിട്ടി അത് ഒട്ടും വയ്യായിരുന്നു എനക്ക് ആ സമയത്ത് ഛർദ്ദിയിലും ഇടക്കെ ഇടക്കെ ആയിരുന്നു അത് രണ്ട് പരീക്ഷയും കൂടെല്ലാം എഴുതി രണ്ടും രാവിലും തൊട്ട് വൈകിട്ട് വരെ ഉഫും എന്റെ പൊന്നു അയിനകത്തിരുന്ന പാട്
അതാ എത്ര മണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ പറ്റൂ എന്തായാലും കറക്കി കുത്തിയായാലും അങ്ങ് കി ട്ടി
ഇനി രണ്ടാമത്തെ ഇനിയിപ്പ സീനല്ലേ ഇനിയിപ്പ നമ്മള് അടുത്ത് പഠിച്ചിട്ട് പതുക്കെ എഴതിയാതി ഇല്ല അതിന് പിന്നെ പേടിക്കണ്ടല്ലോ അപ്പൊ നിങ്ങളും ഇല്ലേ അപ്പൊ ഒരുമിച്ചായാലും പഠിച്ചിട്ടായാലും എഴുതാലോ അതൊണ്ട് ആ പിന്നെ എന്തൊരു പാട റെഡി ഒന്നും ഓർമ്മയില്ല എനിക്ക് ഭയങ്കരപാട്
ആ
എന്തൊക്കെയോ കുറെ പേര് മാത്രം ഓർമ്മയിണ്ട് മറ്റേ കറ്ററ്റീന്റെ ഒരു ഗ്രൂപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിനകത്ത് ആഡ് ചെയ്തായിരുന്നോ അതിനകത്ത് ഇങ്ങനെ ഓരോ ദിവസവും പഠിപ്പിക്കുന്ന മറ്റേ ഫ്രീ ക്ലാസ് ഒക്കെ ഇട്ടിട്ട് അതിന കത്ത് അവരിരുപത് കൊസ്റ്റ്യൻ വീതം ഇടും അതൊക്കെ ജസ്റ്റ് ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് നിന്ന് വായിച്ചു നോക്കും
ആ ഞാനിപ്പോ ആ ഭാഗത്തോട്ടേ നോക്കുന്നില്ല
നിങ്ങൾക്ക് ഇപ്പ പഠിക്കാനുണ്ടല്ലോ എക്സാം
ആ ഇപ്പ എൽ പി യു പി വ ആവുമ്പോഴും സൈകോളേജിയൊക്കെ പഠിക്കണം
ആ എൽ പി യുപിക്ക് എങ്ങനെങ്കിലും എഴുതിയെടുക്കണോന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എഴുതിയ എടുത്തവര് എന്നെ ഇവിടെ ജോലി കിട്ടാതെ നടക്കുന്ന ആണ് അതിനും വല്യ കാര്യം
ലിസ്റ്റ് വടുത്തിട്ടില്ലല്ലോ
ഓ ഇല്ല അതാണ് കൊഴപ്പം അപ്പൊ അവർക്ക് കിട്ടും അവർക്ക് ഇപ്പ അത്യാവശ്യം അറിയാലോ അവര് ഇപ്പൊ കുറച്ച കൂടി ലെവല ആയില്ലേ
ആഹ നമ്മള്ടക്കല്ലയോ അപ്പൊ വീണ്ടും അവരെ എഴുതുമ്പോ അതാ
നമ്മള് തോ ഒന്നീന്ന് പോ പക്ഷെ ഇപ്പൊ ഏജ് മാറ്റിന്ന് പറഞ്ഞല്ലോ നമുക്കന്ന് ത്തി എത്ര വയസ് വരെ അല്ലേ ഉള്ളായിരുന്നു ഇപ്പൊ ഏജ് കൂട്ടിയല്ലേ നാപ്പത്തി നാൽപ്പത്തി എത്രോ ആയി അപ്പൊ പിന്നെ കുഴപ്പമില്ല അടുത്തന്റെ അടുത്ത് ചാൻസ് വരെ സമയമുണ്ട് കൊറെ രണ്ടൂന്ന് എണ്ണ ഉണ്ട് നാല് വർഷം കൂടുമ്പോ വരത്തില്ലേ അപ്പൊ പിന്നെ രണ്ട മൂന്ന് ചാൻസ് ഉണ്ട് മറ്റേ നല്ല രണ്ട് ചാൻസ് ഇരുപത്തെട്ട് വന്ന ആ മുപ്പത്തിരണ്ടില് അപ്പത്തേക്ക് ഏജ് ഓവറ ആകും അത്രയ ഉള്ളായിരുന്നല്ലോ മുപ്പത്തി ആ അഞ്ചോ അത്രയുംങ്ങാണ്ടല്ലോ വരുന്നോ കഴിഞ്ഞ ഇപ്പൊ നാല്പ്പത്തെ എട്ടോ അത്ത റൗണ്ടൊക്കെ ആക്കി അപ്പൊ പിന്നെ കുഴപ്പമില്ല ര തന്നെ ഉണ്ട് അതിനുള്ളിൽ വീണാ മതി
അപ്പ പൈസ ഉണ്ടായിരുന്നെങ്കി പൈസ ഉണ്ടായിരുന്നെങ്കി എവിടെങ്കിലും കൊടുത്തെങ്കിലും ജോലി വാങ്ങാമായിരുന്നു.
ആ അത് ശരിയാ അത് പറ്റത്തില്ല മറ്റേ അനുജ നമ്മുടെ കൂടെള്ള അവള് കേറീന്ന് പറഞ്ഞില്ലായിരുന്നോ
ആ ആ കണ്ടായിരുന്ന്.
പള്ളിയുടെ സ്കൂൾ അങ്ങനാണെന്ന് തോന്നുന്നു.
ആഹ് ആണാണ്
നമ്മടുത്ത് ഒരു ചേച്ചി പറഞ്ഞില്ലായിരുന്നു ഇങ്ങനെ അവർക്ക് പള്ളിയുടെ സ്കൂളുണ്ട്. എത്രോ കൊടു ഇങ്ങനെയൊക്കെ കേറാന്ന് ആഹ് അങ്ങനെ കേറി ഇവള് പക്ഷെ അല്ലാതെ ഇന്റർവ്യൂ എല്ലാം കേറിയതായിരിക്കും പെർമനൻ്റ് ന്റാണെന്ന് പറഞ്ഞു അനാത്ത് എഴുതി ഞാൻ വിചാരിച്ച അല്ലാത്ത ഗസ്റ്റ് യിട്ട് നമ്മള് പോവല്ല അങ്ങനാണെന്ന് വിചാരിച്ചു. പിന്നാ പെർമനന്റ് എന്ന് വായിച്ചത്.
അല്ല, അങ്ങനൊണെങ്കി ഒരിക്കലും ഗ്രൂപ്പ് ഇടത്തില്ല.
ഞാനത് ശ്രദ്ധിക്കുന്നില്ല നമ്മളിപ്പ ജസ്റ്റ് അവള് വെറുതെ ഇരിക്കുവല്ലേ അപ്പൊ ഒരു ജോലിക്ക് പോയി എന്നുള്ള രീതി രീതി ഞാൻ അങ്ങനെ അങ് ചിന്തിച്ച്, പിന്നെയാണ് ലാസ്റ്റ് വായിച്ചോ-
ആ അന്ന് കല്യാണത്തിന് കണ്ടപ്പോഴതുപോലെ ജോലി വേണം. അന്നിട്ട് കല്യാണം എന്നൊക്കെ ചേച്ചി പറഞ്ഞായിരുന്നു ജോലി കല്യാണക്കെ നോക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു ജോലി ഉണ്ടെങ്കിലേ ബലം ഉള്ളൂ എന്നൊക്കെ ചേച്ചി അന്ന് പറഞ്ഞായിരുന്നു
ആഹ് എന്തായാലും അവൾക്ക് ജോലിയായിലെ അവൾ അനിയത്തി ഏകദേശം ഇതേ കണക്ക് ഒരുമിച്ച് നിക്കല്ലേ അപ്പൊ അവള് കല്യാണ കഴിഞ്ഞാലല്ലേ അനിയത്തിക്ക് കല്യാണം കഴിക്കാൻ പറ്റൂ. അവർ രണ്ടുപേരും വല്യ വ്യത്യാസം-
ആഹ് ഇല്ലില്ല ഒരു വയസിന്റെ എങ്ങാണ്ട് വ്യത്യാസം കാണും
ഉം അത് നമ്മുടൂടെ ഒന്ന് കേറ്റെറ്റ് എഴുതാനുണ്ടായിരുന്നല്ലോ അപ്പൊ പിന്നെ ആദ്യമേ അപ്പൊ ജോലി ആയാല ഇനി ഇപ്പ കൊഴപ്പല്ല
എനിക്കാണെങ്കി എന്തെങ്കിലും ജോലി കിട്ടണ എന്നള്ളൂ, ഇത് തന്നെ കിട്ടണെന്നില്ല.
എനിക്കും അതേ ഉള്ളു ഞാനും പ്രാർത്ഥിക്കുന്ന അതെന്നെ. ഇഷ്ടംപോലെ പരീക്ഷയ ഉണ്ടല്ലോ ഏതിനെങ്കിലും അമ്മയൊക്കെ പറയുന്ന ഒരു പിയൂൺ ജോലി ആയാലും കിട്ടിയ മതി പി എസ് സിൽ എഴുതി ജോലി കിട്ടിയ വിലയുണ്ടല്ലെ
ആഹ് അതാ എന്തെങ്കിലും ഒരു ജോലി കിട്ട്യാമതി ഇപ്പൊ റെയിൽവേൽ ആയാലും കൊടിവീശുന്ന ആള ക്കാരെ ജോലി കണ്ടിട്ടില്ലേ? അത് കാണുമ്പോ ഞാൻ എപ്പോഴും പറയും ഈ ജോലിയെങ്കിലും ഒന്ന് കിട്ടി യിരുന്നെങ്കി പക്ഷെ പാടാ എല്ലാം എഴുതി എടുക്കാൻ.
ആ എല്ലാരും പറയും റെയിൽവേയിലൊക്കെ ഇഷ്ടം ഇഷ്ട്ടം വേക്കൻസി ഉണ്ട് എഴുത് അവടെ പോയി എഴുതുന്ന പാട് നമ്മക്കല്ലേ അറിയത്തുള്ളൂ അവടെ നല്ല ടപ്പം തോന്നും എഴുത
ആ അതാ നന്നായിട്ട് പഠിച്ചാല് എവിടെ ആയാലും കിട്ടൂ നന്നായിട്ട് പഠിക്കണം.
ആ അതാണ് കോഴപ്പം നമ്മളിപ്പ എന്റെ ഇപ്പൊ നിങ്ങളിപ്പോ കോളേജിൽ പഠിക്കുന്നുണ്ട് അതിന്റെങ്കിലും. എന്തേലും ഇരിതോണ്ടി ഞാനിത് എന്ന് നിർത്തിയതാ അതിനു ശേഷം ഒരു ലെവലും ഇല്ല ഇപ്പൊ ഒന്നും അറിയത്തില്ല. ഇനി എല്ലാ ഒന്ന് പോ ഇതാക്കി വരണങ്കി കൊറച്ച് സമയടുക്കു എന്തായാലും ഇപ്പഴ തുടങ്ങിയാലെ ആ പരീക്ഷ ആകുമ്പോഴത്തേക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റൂ. ആ ഈ വട്ടം കിട്ടിയിെങ്കിലും അറ്റ്ലീസ്റ്റ് കുറച്ചു എഴുതണ്ടേ ഒന്നും അറിയാതിരിക്കുന്ന അതോ- എന്തായാലും പോയേ പറ്റു കേറ്ററ്റും എങ്ങനെയും അങ് എഴുതിയടുക്കണം. ഇത് രണ്ടു ആണ് ഇനി ചെയ്യേണ്ടത്.
അതെ ഇനി പഠിച്ചേ പറ്റൂ... അന്നാല ജോലി കിട്ടു...
ഉം ശരി വെക്കട്ടെ.
ആഹ് ഓക്കെ